ഹലോ യാ
ആഹ് ഒറങ്ങാനൊക്കെ
ഓ ആടെ മഴയൊക്കെ ഉണ്ടോ
ആഹ് ഇന്ന് നല്ല മഴ പെയ്ത് അത്യാവശ്യം നല്ല തണുപ്പു ഉണ്ട്
ഓ ഇവിടെ നല്ല മഴ പെയ്ത് മ്മ് പിന്ന ഭയങ്കര ഇടി മിന്നല് വരുന്ന്
ആഹ് ആഹ്
മ്മ് പിന്ന നീ വാർത്തൽ കണ്ടാ ഇടിമിന്നലേറ്റ് ഏതാ ആഹ് എന്തരാണ് വ്യൂ വ്യൂ പോ ആഹ് വ്യൂ പോയിന്റില് നിന്ന ആറ് പേരങ്ങാണ്ട് ഉണ്ടായിരുന്ന നാല് പേര് മരിച്ചെന് കേട്ട് ഇപ്പ അവിടെ ആൾക്കാർന്നപ്പം ആറ് പേരെന്നും അല്ല അയിനേക്കാലും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടന്ന് അവരോക്കെ ഇഞ്ഞി മരിച്ചല്ലേന്ന്റിഞ്ഞൂടന്ന്
ആഹ് ആഹ്
എന്തേരാ വ്യൂ പോയിന്റ് കാണാൻ പോയത നളല്ല നല്ല ഇതായിട്ട് പൊന്മുടിടെയൊക്കെ മണ്ടേ കേറി കാണും കണക്ക്
ആഹ് ആഹ് അതന്നെ ഞാൻ അറിഞ്ഞാരുന്നു നാലു പേര് മരിച്ചെന്ന് ഇടിമിന്നലേറ്റ്
ഓഹ് ഇടിമിന്നലുള്ള സമയത്ത് കൊച്ചുങ്ങളൊന്നും ആയാലും വലിയൊരായാലും തുറസായ സ്ഥലത്ത് ഒന്നും ഇറങ്ങല്ല്
ഉഹ് ഉഹ്
വാർതകളെടുത്ത മൊത്തം അപകട വാർത്തകളെ ഇപ്പോഴേ ഉള്ളു
ആഹ് അതെന്നെ നമ്മള് സൂക്ഷിക്കണം അല്ലാതെന്ത്ചെയ്യും
ഉം ഉം പിന്നെ നീ എംപ്ലോയ്മെന്റി പോണെന്ന് പറഞ്ഞ എന്തരായി അത് പുതുക്കിയാരുന്ന
എപ്പഴാ പുതുക്കാൻ ഉണ്ടാരുന്ന രണ്ടായിരത്തിപ്പത്തൊമ്പതില ഇരുപതിലാങ്ങാണ്ട് പുതുക്കാൻ ഉണ്ടായിരുന്നു അന്ന് പുതു ക്കാൻ പറ്റീല്ല അപ്പം പുതുക്കാതെ ഇത് പി എസ് സി ടെ ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി ആയിരം മാസം കിട്ടണത് കൊടുക്കാൻ വേണ്ടി നോക്കി പ്പം ഇതിന്റെ ഇത് വേണം പക്ഷെ ഇത് അടിച്ചു നോക്കീട്ട് ഒരു വിധത്തിൽ പ്രൊഫൈല് കേറാൻ പറ്റണില്ല അപ്പൊ അവിടെ പോയി പുതുക്കി എന്തരാണെന്നുള്ളത് നോക്കണം
ഉം ഇനിപ്പൊ പി എസ് സി എടുക്കണേക്കെ നിക്കും പുതിയ സർക്കാരല്ലേ
ആഹ് അറിയാൻവയ്യ എന്തായാലും അത് വേണ്ടങ്കിലെ എംപ്ലോയ്മെന്റ് ഇത് എന്തായാലും വേണോല്ലോ പുതുക്കി ഇടണത് പുതുക്കാൻ പറ്റാത്തവർക്കക്കൊ ഡേറ്റും കൂട വന്ന് കെടക്കാണ് ഈ മാസം മുപ്പത്തൊന്ന് വരെ അടുത്ത മാസം മു മുപ്പത്തൊന്ന് വെരേ പറ്റു
ഉം എന്റെ എംപ്ലോയ്മെന്റിനാക പ്ലസ് ടു കഴിഞ്ഞ് പോയത് അല്ല പ്ലസ് ടു പ്ലസ് ടു അല്ലല്ലേ ആഹ് പ്ലസ് ടു കഴിഞ്ഞ് പോയത് തന്നേട്ടാ പിന്നെ കല്ല്യാണ സ പുതുക്കീട എന്റെ കാർഡ് കാണാം പോലൂല്ല എന്റെ കാർഡ് കല്യാണ സമയത്ത് വീട് വൃത്തിയാക്കിയപ്പോ എവിടെ പോയി ഇനിപ്പോ എന്തെര്ചെയ്യ്
അതെങ്കി എംപ്ലോയ്മെന്റ്ലെങ്കിലും പോയി എന്തെരെങ്കിലും ചെയ്യണം
അത് പുതുക്കീട്ടില്ലെങ്കിൽ എന്തെരെങ്കിലും കൊഴപ്പിണ്ടോ
അങ്ങനല്ല ചെലപ്പോ ഒരു പ്രായം കഴിയുംമ്പോ ഒരു ചെറിയ പൊട്ടുജോലിയെങ്കിലും കിട്ടിയാ അത്രയെങ്കിലും ആവൂത്
ഉം നാളെത്തരും നല്ല സർക്കാരുകളല്ലേ ഇരിക്കണത് ഒന്നാറാങ്കുകാർക്ക് ജോലിയില്ലാത്ത നാട്ടിലാണ് നമ്മള് ജീവിക്കണത്
ആഹ് ങനെ അല്ല എന്നാലൊരു പ്രതീക്ഷ ഇരിക്കെട്ട് ഇനി അതിനുമാത്രം കൊടുത്തിട്ട് കിട്ടില്ലാന്ന് വേണ്ട
ഉം അങ്ങനല്ല ഞാൻ പറഞ്ഞതാണ് ഓരോരുത്തര് ചെയ്യണ അറിഞ്ഞ് സ്വർണ്ണത്തിന്റെ വില കേറി കേറി വെരണ്
കേറി കേറി വെരണ് നമുക്ക് കൊറച്ച് സ്വർണ്ണം കൊടുക്കാനും ഇരിക്കണ് എന്തേലും ചെയ്യ ട്ടന്നൊളള ആലോചാനയിലാണ് പോണേന് മുമ്പ് കൊടുത്തിട്ട് ഡെപ്പോസിറ്റ് പോലെ ഇട്ടിട്ട് പോകാന്നാണ് വി വിചാരിക്കണത്
പക്ഷെ അങ്ങനെയാണെങ്കി ഇപ്പൊ ഒരു പോ പോണേന് മുമ്പ് കൊടുക്കണ്ട ഇപ്പൊ കൊടുക്കാൻ വേറെ ആണുങ്ങളുണ്ടല്ല ഞാൻ കുറ്റായിട്ട് പറയണേ അല്ല ഇനി ചിലപ്പോ നിങ്ങള് കൊടുത്തേന് ശേ ശേഷം സ്വർണ്ണത്തിന് നല്ല വെല കേറിയാല
ആഹ് അതിപ്പോ അങ്ങനേന്നും നോക്കണെന്നുല്ല വേറെ ഏതാണുങ്ങള് കൊടുക്കും വേറ ഒരു ജോലീല്ല ഇപ്പഴാവുമ്പോ ഉള്ളപ്പഴ് കൊടുക്കണെല്ലേ നല്ലത് പിന്നെ ഏതാണുങ്ങടെ കയ്യിലാണ് കൊടുക്കണേ
വാപ്പച്ചിയും നീയും ഉമ്മച്ചിയും കൂടക്കെപോയി കൊടുക്കണം
പിന്നെ അവിടക്ക അവര് വെരാതപ്പോ നമുക്ക് മത്രം കൊടുക്കാപറ്റും
ഓഹ് അല്ല ഞാൻ പറഞ്ഞത് ഇപ്പ നിന്റേല് അവര് കാണിക്കണെന്തിന്
ഓഹ്
വാ സാമി ഇനിയെ അതൊണ്ട് നാള ചേട്ടത്തി ഇനന്നേ കൊടുത്ത് വിടും പ്പ അങ്ങന നാളായി
ആ അല്ല ഞാൻ പറഞ്ഞതേ ഇപ്പഴെ ഈ സ്വർണ്ണത്തിന് വെല കൊറഞ്ഞ് നിക്കണേന്റെ കാർ ണം എന്തരെന്ന് അറിയാമോ ഈ യുദ്ധായിട്ടാണ് അല്ലെങ്കി ഇപ്പൊ ഒരു ഇരുപത് രൂപ അടുപ്പിച്ചായേനെ ഗ്രാമിനെ ഇരുവതിനായിരം രൂപ അടുപ്പിച്ചു ആയേനാരു
അതിന് മുമ്പ് ഒരു നല്ല വെല വരത്ത ഒരു ഒന്ന് പതിനഞ്ചോ ഒരു ഒന്ന് പതിനേഴോ
ക്കണേ കൊണ്ട് ഇങ്ങനെ താന്നും പൊങ്ങിയും പൊങ്ങിയും താന്നും അയ്നുശേഷം കണ്ടോ വെല. കൂടണേ ഇല്ല. കൊറഞ്ഞു കൊറഞ്ഞു വരും. വീണ്ട ആ കൊറഞ്ഞേന്റെ ഇപ്പൊ എവിടെ വെച്ചാണോ കൊറഞ്ഞേ അവിടെ എത്തും. വീണ്ടും കൊറയും. എവിടെ വച്ചാണോ കൊറഞ്ഞേ അവിടെയെത്തും. അങ്ങനെ ഒരിതിലാണ് ഇപ്പൊ സ്വ ർണത്തിന്റെ വെല പോണ പിന്നെ വിക്കണോന്നുള്ളവർക്ക് നഷ്ട്ടോണ്. വാങ്ങണം എന്നുള്ളവർക്ക് നഷ്ടം തന്നെ കാര ണോന്ന് വെച്ചാ വാങ്ങാൻ ചെല്ലുമ്പൊ എന്ത് പണിക്കൂലിയാണെന്നറിയാ. ഇപ്പ ഒരു ഗ്രാമിന് എത്ര രൂവകൊട്ക്കണം
പക്ഷെ നമ്മള മേടിച്ച വെല വച്ച് നോക്കുമ്പോ നമ്മുക്ക് ഇപ്പോഴും ലാഭം തന്നെ
ആഹ് ലാഭം തന്നെ കൂടി വന്ന കണക്കിന് ഇയ്ന്റെ വെല അവിടത്തെ ആൾക്കാർ പറഞ്ഞണ്ട ഒരു ഗ്രാ ഒര് പവന് ഒന്നര ലക്ഷം വരെ പോവാന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് ആ യുദ്ധം വന്നപ്പോ നിന്ന കണ്ട.
ഓഹ് നോക്കട്ടെ പോണേന് മുമ്പ് ഒരു ഒന്ന് പതിനെട്ട് ഒക്കെ ആവണെങ്കിലും കൊടു ക്കാന്ന് വിചാരിക്ക്ണ്. ഇനിയിപ്പ അങ്ങനെ നോക്കിക്കോണ്ടിര്ന്നിട്ട് കാര്യല്ല. ഡെപ്പോസിറ്റ് വല്ലോം കെടക്കട്ട്
ഓഹ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടിര്ന്നാ മതി. പിന്നെ ഡെപ്പോസിറ്റ് ചെയ്തിടുമ്പോ എത്ര വർഷത്തേക്ക് എന്നൊക്കെ ചോദിക്കും. അയ്ന് എടക്ക് വെച്ച് എടുക്കാനൊന്നും പറ്റൂലല്ലേ
ഏറ്റവും കൊറഞ്ഞത് അല്ല ആറുമാസം എന്ന് പറഞ്ഞിട്ടേക്കാം അല്ലാതപ്പം എടുത്ത ആവശ്യമൊന്നും വരൂലല്ലോ അങ്ങനെ പ്പ എട്ത്താ പറ്റൂല അതീന്ന് എടുത്ത് ഉപയോഗിച്ചാ പിന്നെ ഒന്നും ഇല്ലാതായി
അതീന്നൊന്നും ഒരു പൈസ എടുക്കല്ല് ഇല്ലെങ്കിൽ പോലും കേട്ടാ അയ്ന് ആവശ്യങ്ങൊക്കെ വെച്ചേക്ക്ണേണ്
ഓഹ് അതന്നെ ആറു മാസത്തേ ഒരു വർഷത്തേക്കോ കാലാവധി ഡെപ്പോസിറ്റ് പ
ത്തോയാ പിന്നെ എട്ത്തട്ത്ത് എടുത്ത് അതങ്ങ് തീർന്നോവും. പിന്നെ ഒരു ഉപയോ വിറ്റേന് ഒരു ഉപയോഗം ഇല്ലാതായിപ്പോ അതുകൊണ്ട് അത് അത്രയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം.
ഓഹ് അല്ലതൊക്കെ വെക്കണംന്ന് പറഞ്ഞക്കെ ഇരിക്കണം നോക്കട്ട്
ആഹ് ആഹ് പിന്നെ എന്തല പറയന്ന് ഒര് ഗ്രാം സ്വർണം വാങ്ങണങ്കി ഇപ്പ എത്ര രൂവ കൊട്ക്കണല്ലേ
ഉം
പത്തിരുവയ്നായിരം രൂപ അടുപ്പിച്ച് കൊടുക്കണ്ടേ
ആഹ് പിന്നെ കൊടുക്കണം.
പണിക്കൂലിയും കൂടൊക്കെ ഒണ്ട്. നമ്മള് പണിക്കൂലി ഇല്ലാതെയാണ് മറ്റേ വിക്കുമ്പോ തരണേ വാങ്ങുമ്പോ പണി കൂലി കയറ്റി തരുമ്പോ എത്ര രൂവയാ ല്ലേ
ആഹ്
ഇനിയിപ്പ സ്വർണം വാങ്ങണ കാലോന്നും ഇല്ല. ഇനിയിപ്പ കല്യാണങ്ങൾക് ഒന്നും സ്വർണ്ണം കാണില്ല. ഇന്നലെ മെനിഞ്ഞാന്ന് നമ്മളെ കല്യാണത്തിന് പോയി ആ കൊച്ച് ഇത്തിരി ഒക്കെ പൈസ ഒള്ള കൊച്ചാണ് കേട്ടോ. ശേ സ്വ ർണോന്നും ഇട്ടിട്ടില്ല. ഒരു ചോക്കർ ഇട്ടിട്ടുണ്ട്. ഒരു നീലമുള്ള നല്ല കല്ല് വെച്ചൊരു മാല ഇട്ടിട്ടുണ്ട്.
ആഹ്
ആഹ് പിന്നെ നിന്റെ കൂടെ പഠിച്ച അലീനായും അങ്ങനെയല്ലേ ഇട്ടിരുന്നെ ഒരു സ്വർണം ഇട്ട ട്ട് ഭയങ്കര പ പണൊക്കെ ഉള്ളവര്. നല്ല ഗ്രാൻഡായിട്ടല്ലേ നടത്തിയേ
ആഹ് ചേർന്ന കൊണ്ടക്കേനി
ആഹ് ആഹ് പിന്നെ ക്കെ ഇവന്റ് ഒക്കെ അവന്റെ ഇല്ലേ അപ്പൊ പിന്നെ അത്ര ഇതായിട്ട് നടത്തി തരാന് ഇവന്റ് ഒള്ളത് അവന്റെ അല്ലേ
ഉം
അപ്പൊ ആഹ് ഇവന്റിലാണല്ലോ കുറ്റിമൂട്ടിലുള്ള അവൻ വർക്കെയ്യ്ണ ആ ഇവന്റില് ക്യാമറാമാൻ ആയിട്ടാ
ഉം
ആഹ് ആഹ് അപ്പഴ് പിന്നെ നീ ഫോൺ എടുക്കണംന്ന് പറഞ്ഞിട്ട് ഐഫോൺ
ഐഫോൺ എടുക്കണന്നുണ്ട് പക്ഷെ പൈസ അങ്ങോട്ട് റെഡി ആയില്ല
ഓഹ് പിന്നെ ഇ എം ഐ യിട്ട് എടുക്കണം എന്റേലൊരു ഇ എം ഐയുടെ ഓഫർ വന്നു കിടക്ക്ണ് കേട്ടോ അല്ലെ കാറിന്റെ ആഹ് ലോൺ എന്റെതില് അല്ലെ അടയ്ക്കണത് അപ്പ അയിനാത്ത് ഒര് ഒരു ലക്ഷം രൂപേടെ ഒരു ഇ എം ഐ ടെ ഇത് വന്നു നോ കോസ്റ്റ് ഇ എം ഐ എന്നും പറഞ്ഞു അതാമ്പൊ പലിശയൊന്നും ആവൂല എങ്കിൽ നിനക്ക് വേണെങ്കിൽ ഞാൻ എടുത്തു തരാ
ഓഹ് അത് എന്തായാലും നോക്കണം അതില് പലിശയും കാര്യങ്ങളും ഒക്കെ എങ്ങനെ കൊറവ് തന്നെ
പലിശ ഇല്ല നോ കോസ്റ്റ് ഇ എം ഐ ആണ് ഇപ്പൊ ഫോണിന്റെ വില പതിനേഴായിരം രൂപയാണെങ്കിൽ ആഹ് പതിനേഴായിരം രൂപ നമ്മള് അടച്ചതി നമ്മളല്ലാതെ കടയിൽ പോയി മൊബൈൽ കടയിൽ പോയി ഞാനും നീയൊക്കെ അല്ലതെടു എട്ത്തിട്ടുണ്ടല്ലോ മുമ്പൊക്കെ ആഹ് പലിശ രണ്ടായിരം മൂവായിരം നാലായിരം ഒന്നും അടക്കേണ്ടി വരുല്ല
ആഹ്
ഉം
എന്തായാലും അത് നല്ലൊരു ഓപ്ഷനാണ് നോക്കാം
ഓഹ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മോഡൽ എന്ത് സെവന്റീൻ പ്രോ മാക്സാ അതെ സിക്സ്റ്റീനാ എനിക്ക്
സേവന്റീൻ പ്രൊ മാക്സ് ഒക്കെ തന്നെയാ
ഇപ്പൊ ഏതാ പുതിയ അടുത്തത് ഇറങ്ങൂന്നൊക്കെ പറയ്ണ് ഞമ്മക് ഐ ഫോണിനെ കുറിച്ചൊന്നും അത്ര ഒരിത് ഇല്ല നിങ്ങളെ ക്കല്ലേ അത് ഉപയോഗിച്ച് നല്ല ഇതൊള്ളത്
എടുക്കണോന്ന് ആഗ്രഹം
ഓഹ് ബർത്ത്ഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്ന്
ഓഹ് കൊള്ളായിരുന്നു കേക്കൊക്കെ മുറിച്ചു വാപ്പച്ചി
ഓഹ് അപ്പഴ് അപ്പ എടുക്കണെ നീ എന്റെ അടുത്ത് പറഞ്ഞ മതി കേട്ടോ എനിക്കിപ്പ ആഹ് ഓഫർ വന്ന് കിടക്കണ് ഇനി ഞാൻ എടുക്കാത്തെന്ന് ച്ച നീ എടുത്താ ഇങ്ങനെ അടക്കേണ്ടി വരും അപ്പൊ നിനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞാതികേട്ട ഇപ്പൊ എനിക്ക് നല്ല സിബിൽ സ്കോറൊക്കെ ഒണ്ട്
ആഹ് സിബിൽ സ്കോർ
ഉം
ഉം പിന്നെ വേറെ എന്തേര്
പ്രത്യേകിച്ച് വിശേഷം അങ്ങനെ ഒന്നുല്ല
ബർത്ത്ഡേ ആരുന്നു കേട്ട
മറ്റേ തടിയൻ
ഇവിട ആഹ് ഇവിടത്തെ അവരാ അന്നെ സഹോദരന്റെ മോന്റെ അങ്ങനെ അവള് കേ ക്കൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടരിക്ക്ണ് സ്റ്റാറ്റസ് അല്ല എന്റെല് വീഡിയോ അയച് തന്ന് ഞാൻ നിനക്ക്‌ അയച്ചു തരാ
ഹാപ്പി ബർത്ത്ഡേ
ഓഹ് ഇക്കാന്റെ സ്പെല്ലിങ്ങ് കണ്ട ഐ കെ കെ എ എച് ന്ന്
ആഹ് മഷുറാമാരെ കൊച്ച് സൂപ്പറല്ലേ
മാഷ അല്ലാഹ് സൂപ്പർ നീ കണ്ടില്ലേ
ഉം കണ്ട് കണ്ട് ഞാൻ
ഉം സെറ്റ് ഒരു കൊഴപ്പ ഇല്ലാതിരുന്നാ മതിയാര്ന്ന് അല്ലെ നീ മാമിയെ വിളിച്ചായിര്ന്നാ